ആഹ് കേക്കണില്ലേ?
ഒളോട് സംസാരിച്ചേ?
ഹല്ല. ആ.
ആഹ് സംസാരിച്ച ക്ലിയർണ്ടോന്ന് നോക്കട്ടെ.
ഉം ഞാനിപ്പോ വേറെ കോളൊക്കെ ചെയ്താ പ്രശ് മ ഇപ്പ തോർന്ന്ക്കുന്നു ഇപ്പോ തോർന്നിട്ടുണ്ട്.
ആഹ് ആഹ് ആഹ് ഒ ചെക്ക് തോറന്ന പിന്നെ ഇവിടങ്ങനെ പെയ്തിട്ടൊന്നില്ല ഏഹ്
ഉം
ഉച്ചക്കേ തോർന്നതാ പിന്നെ അങ്ങനെ പെയ്തിട്ടില്ല.
റേഞ്ചിന്റെ ആഹ്
പ്രശ്നം ഉണ്ടോ?
നേർത്തയാനങ്ങ ച്ചപ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആഹ് കേക്കുന്നുണ്ട്
ആഹ്
ഇപ്പൊ കേക്കണുണ്ട്
ഫുഡൊക്കെ കഴിച്ചോ
ഉം പി ആഹ ഫുഡ് ഞങ്ങള് നേ നേരത്തെ കഴിക്ക.
കഴിച്ചോണ്ടിരിക്യാ
ഫുഡ്
ഏഹ് അങ്ങനെ പറയാ എല്ലാരും നേരത്തെ കഴിക്കണന്ന് നേരത്തെ കഴിക്കണന്ന് പറയും
കടല്ലേ
ആഹ് എന്താന്ന് സ്പെഷ്യൽ എന്താ
അന്ന് ഞങ്ങള് അക്ക് ചോറും കറിയന്നും അപ്പോ ഉണ്ടാക്കിരുന്നു മതി അള്ള ഇപ്പൊ അത അങ്ങടെ തിന്നപ്പോ പിന്നെ ചോറൊന്നും വേണ്ട.
ഹ
ആഹ് ഉ പിന്നെ അതൊന്നും വേണ്ട പിന്നെ മോന്ക് പനിയായത് കാരണം. അവനക്ക് ചോറ് ചോറ് കൊടുത്ത്.
കുറവില്ലേ പനി കുറവില്ലേ?
ആഹ ഇപ്പൊ ഇന്ന് കൊർ കൊറച്ച് കൊറവുണ്ട് ആ ഉച്ചക്ക് ശേഷം പിന്നെ പനിച്ചിട്ടില്ല.
ആ കാണിച്ചില്ലേ? എന്ന് തുടങ്ങിയതാ?
ഇന്നലെ രാവിലെ തുടങ്ങിയത്.
ആഹ
വീട്ടിന്ന് പോന്നോ?
ആഹ് വീട്ട്തന്നെ ആഹ
ആഹ അപ്പൊ അവിട്ന്ന് സ്കൂൾക്കും മദ്രസ്ക്കും പോകാൻ പറ്റും.
ആയിരിക്ക്എനിക്കോ?
അല്ല കുട്ടികളായിട്ടില്ലേപ്പൊ?
ഇപ്പ ഒരു മോളോള്ളൂ അഹ് ചെറുതാ ചെർത്തില്ല രണ്ടര വയസ്സായി.
ആ ആഹ ആ അപ്പൊ പിന്നെ സുഖം ആണല്ലോ? ആ ഞാന് ചോയിച്ച് മോളിണ്ട്ന്ന് പറഞ്ഞപ്പ മോള് പഠിക്കണ്ട്ന്ന് വിചാര്
ഇല്ല ഇല്ല ഇല്ല തീർവാ
ഉംആ പിന്നെ സ് മദർസിന്റെയും വേജൊന്നുമല്ല ഉം അപ്പൊ കൊറച്ച് നിന്നിട്ട് പോവോള്ളൂ. അപ്പൊ വീട്ടിൽ കൊറച്ചന്ന്ട്ടേ പോവുള്ളൂ ഉം ഉം ഹസ്ബന്റ് ഇവിടെല്ലേ നാട്ടിലില്ലേ? പിന്നെപിന്നെ നാട്ടില് ഉംഒറ്റക്കാണാവോ വീട്ടില്
ഡ്രൈവ ഡ്രൈവർ ഡ്രൈവറ അവിടെ പ്രത്യകിച്ചാരുല്ല ഞാനും ഹസ്ബന്റും ന്റമ്മ ന്റുമ്മയുംതന്നെയുള്ളൂ.
ആഹ അപ്പൊ, ഹസ്ബൻന്റും ഇവിടെക്കലാണോ?
ആഹ
അസ് ഉം പിന്നെ, വേറെന്തക്കെ വിശേഷിച്ച്
വേറെന്താ വിശേഷം അങ്ങനെ പോന്നു അപ്പൊ പ്രത്യേകിച്ച്ള്ള വിശേഷം ഈ മഴ തന്നെയാണ്.
ഉം അവിടെ, നിങ്ങളെ എങ്ങനെ ടൗണിലാണതോ ഗ്രാമത്തിലോ
അല്ലാന്നേ ഇതൊരു ഒരു കാടേരിയ,
ആറപ്പറ
ടൗണല്ല റബ്ബറാ
ആ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ക്ക് റബ്ബറുംണ്ട് പാടോ ഉംണ്ട്. ഒക്കെ കൂടിയതാ ടൗണിലെല്ല ഉം,
ന്നൊരു കാട
ആഹ അത് മുന്നിലെ പാടാണ്. ബേക്കില് ങേ ഇങ്ങനെ റബ്ബറ് റബ്ബറൊക്കെ മുറച്ചു. ഏയ് രസം. കാട് മഴ പെയ്താല് കാട് വെള ല്ല രസ പേ
ഹ ആ പാടം കാണാനേ
പാടംന്ന് വെച്ചാല് പാടത്തൊക്കെ കവ്ങ്ങാണ്.
ആ അങ്ങനെയല്ലെ ഞാനോർത്ത് ഞാനോർത്ത് നെൽകൃഷിയില്ലേന്ന്
നെല് കൃഷിയാണെങ്കി ഭംഗിയണത് കവുങ്ങും മുന്നില് ഇറങ്ങുന്നോടത്ത് റബ്ബറും പിന്നെ അങ്ങട്ട് ഫുൾ കവുങ്ങ വാഴയും കവുങ്ങും അതൊന്നും മങ്ങില്ല
പക്ഷെ വേറെ വേനൽക്കാലത്തൊക്കെ നല്ല തണു പ്പണ്ടാവടാ
ഏയ് കണക്കന്നെ അതൊക്കെ വെറുതെ പറയാ.
ഏഹ
ഭയങ്കര ചൂടാവും ഉം അവർ ഏ ഒരു കുറവൂല്ല മഴക്കും ചൂടിനും ഒന്നും ഒരു കുറവും ഉണ്ടാവൂല്ലന്ന് പറഞ്ഞപോലെ
ആ അല്ല പറണയൊക്കെ കഴുങ്ങുണ്ടാവുമ്പോ നന അ ചെല്ലുമ്പഴേ
അത് നമ്മടെ വീടിന് തൊട്ടൊന്നല്ലല്ലോ കൊറച്ച അങ്ങട്ട് വിട്ടിട്ടല്ലേ വീടന്നൊരു കൊറച്ചൊക്കെ വിട്ടിട്ടാണ് അപ്പൊ അത് കാരണം ഉം നല്ല ബുദ്ധിമുട്ടാണ് ആഹ്
ഉം കാറ്റൊക്കെ വരുമ്പോ പേടിയാലേ
അല്ല ആ
വേറെന്തുവാ
ക ത്തി
ഏഹ് ഹലോ
ഉം
അർ
പ ണ്ടത്തെ
ഹലോ
പി
ആഹ കേൾക്ക്ണില്ലേ എന്നൊക്കെ
കേക്കണില്ലേ ഏ ഹലോ ഹലോ